ആഹ് ഹലോ ആഹ് ആഹ്
ഞാനിപ്പോ ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ ലേയ്റ്റ് കത്തുന്നുണ്ട് അപ്പൊ എന്താന്ന് നോക്കിയത് അപ്പഴാ കോള് വരുന്നേ
ആഹ് ഇങ്ങനെ പെട്ടന്ന് കിട്ടലില്ല ഇന്നെന്താ കിട്ടി മയ ഉം മയ പോയി നിങ്ങള് നൈറ്റ് എങ്ങന്നെ ഫുഡ് ചോറ് തന്നെയാണോ അതോ നാസ് സ്താ അങ്ങനെ എന്തെങ്കിലും
ചോറന്നേ ചോറ് ഉം ഉം ഹസ്ബന്റിന് ചോറ് വൈകുന്നേരം വേറെ വെക്കണം
ആ ഉച്ചക്ക് വേറെ വെക്ക അങ്ങനെന്ന
രണ്ടു നേരം ആയിട്ട് വെക്കാറാ രാവിലെ ഇവര് ചോറ് കൊണ്ട് പോകുന്നത് കാരണേ നമ്മള് രാവിലെ
ആഹ് ആഹ് കറി എല്ലാം വല്ല രണ്ട് നേരാക്കിയിട്ട് വക്കലാ
അല്ല കറി രാവിലെ വെച്ച് വെച്ചാലും നമ്മള് വൈകുന്നേരം ചൂടാക്കി എടുത്താലും കൊഴപ്പില്ല പക്ഷെ ചോറ് ചൂടായിട്ട് കിട്ടണം അപ്പൊ ഞമ്മള് രണ്ടു നേരം പിന്നെ ഈ രാവിലെ ഏഴ് മണിക്ക് ഇവര് പോവും അപ്പോഴേക്കും ചോറും കറിയാം വൈകുന്നേരം ആവുമ്പഴേക്കും അ
ആഹ് ആഹ് രാവിലെ വെക്കുന്നല്ലേ
ഉം ഉം
ആഹ് അതെ
ത്തുന്നുള്ള ഫുഡ് അങ്ങനെ കഴിക്കാറില്ല എപ്പ എന്നും ഇങ്ങനെ പൊറത്തുന്ന് കഴിക്കുന്നത്
ആഹ് ആഹ്.
ഡോറെന്നാ
ആഹ് അത് കൊണ്ടോമ്പോ ഒരു അ മ്മക്കൊരു മനസ്സിനൊരു സമാ
ആഹ് സമാധാനാ ആ നല്ല ആ ഇത് രണ്ട്, മൂന്നാലൂസം വീട്ട് പൊറത്തുന്ന് കഴിച്ചാലും നാലാമത്തൂസം എന്റെ വയറ് സ്തംഭിച്ചേന്നും പർഞ്ഞ് വരും. വയറ് കേടായെന്നും പർഞ്ഞ്.
ആഹ് ആഹ്. ഞാനും അങ്ങൻ തന്നെ കുട്ടിയേക്ക് അങ്ങനെ ഫുഡ്ണ്ടാക്കുമ്പോ ആൾക്കും ഫുഡ് ഇണ്ടാക്കി കൊട്ക്കല്ലാ.
ആഹ് ആഹ് അയ്നിപ്പം പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു ആശ്വാസ
ആശ്വാസാണ്. അതന്നെ ഒന്നും വേണ്ട ഒര് ചമ്മന്തി യോ ഒര് വറവോ അങ്ങനെ ആഹ് അതന്നെ.
എന്റെ ഹസ്ബന്റിന്റെ ഫേവറൈറ്റ് ആണ് നമ്മുടെ സവാളല്ലേ സവാള വെട്ടി മൊളക് പൊടിം ഉപ്പും വെളിച്ചെണ്ണി ഓടെ എന്ത് കറിണ്ടെങ്കിലും അത് വേണം.
ച അങ്ങനെ ച ചമ്മന്തി പോലാ ഉള്ളി ചമ്മന്തി ആഹ് ആഹ്. ആ മ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടള്ളതാ ആ മ്മ ഞങ്ങക്ക് ന തന്നെ ഇവടെ എന്ത് കറിണ്ടെങ്കിലും അത് നിർബന്ധാ. ഉം
ചെല സമയത്ത് എനിക്ക് ദേഷ്യം വരും എന്തുണ്ടെങ്കിലും അതന്നെ
ആ ഈ ചെലപ്പം കച്ചമ്പറ് ആക്കിട്ടുണ്ട് എങ്ങനാച്ച ഉള്ള സവാളയും പച്ചമുളകും മുറിച്ചിട്ട് സുർക്ക ഒഴിച്ചിട്ട് ട്ട് ആ അതില് മുളക്പൊടി ഒന്നും ഇടൂല നല്ല ടേസ്റ്റാ ആ അങ്ങനെ അങ്ങനെ ഭയങ്കര ഇഷ്ടാ നിങ്ങളിങ്ങനെ യൂട്യൂബില് യൂട്യൂബിലൊക്കെ നോക്കിട്ട് അങ്ങനെ ഫുഡ് ഒക്കെ ഉണ്ടാക്കോ
യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടാക്കിയ ഫുഡ് ഒക്കെ ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടേ
അങ്ങനെ
നമ്മടെ ഫുഡിന്റെ ആള് നമ്മടെ ഉമ്മ അത് എന്ത് എന്ത് സാധനാന്ന് പറഞ്ഞാ മതി
ആ ഈ പുഡ്ഡിംഗ് ഒക്കെ ഉണ്ടാക്കോ
പുഡ്ഡിങ്ങിന്റെ ഒക്കെ ഒന്നാതെ അങ്ങനത്തെയല്ല സാധാരണ നമ്മുടെ ബിരിയാണി
ആ ആ ആ ആ ആ ഞമ്മക്ക് ഞമ്മളെ മലബാർ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ എണ്ണ കടികള് അതേപോലെ പലഹാരം
പലഹാരങ്ങള്
ആ പിന്നെ ഇങ്ങനത്തെ കൊറ
ഈ ആ ഞാനി എണ്ണക്കടി ഇപ്പൊ ഒത്തിരി കൊറച്ചു ഇപ്പൊ ആവില് പുഴുങ്ങി കൊടുക്കാറാ വൈകുന്നേരം ചായക്ക്
ആ ആ ആവി എങ്ങനെ അടപോലെയോ
ആ അട ആയിട്ട്
ആ
അതേ അതാവുമ്പം തിന്നണേന് ലിമിറ്റ് ഉണ്ടാവും ഇത് എണ്ണക്ക കടി കൊടുത്തിട്ടുണ്ടെങ്കിലേ അത്
അതെ ആ കൊളസ്ട്രോളും ഉണ്ടാവും അസുഖവും വരും ടേസ്റ്റിന് അങ്ങനെ തിന്ന് ചെയ്യും മറ്റേതാവുമ്പോ അസുഖം വരൂല ആവീല് ആക്കിയത്
ആ വീട്ന്നെ ഇപ്പൊ ഒത്തിരി ആയിട്ട് ഞാൻ അങ്ങനെ തന്നെയാ ചെയ്യാറ്
ആഈ കൊഴക്കട്ട എങ്ങനെ മ ഉള്ളില എങ്ങനെ ആമസാലാക്കിറ്റ്‌ അ അ
അ ഹ്ന്നിട്ട് ഉരുട്ടിയിട്ട് അവിൽ വേവിച്ചെടുക്കും
ആആഅങ്ങനെ അല്ലാ പിന്നെ ഏരുട്ടിറ്റ ആക്കുവ
ഇല്ല ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്ത് നോക്കിട്ടില്ല ഇതുവരെ
ആ ഞങ്ങള് എങ്ങനെ നമ്മള് ഇതേപോലെ ആവിൽ വേവിക്ക എങ്ങനെയന്ന് വെച്ചാല് നമ്മള് ചോറ വെക്ന അരിയില്ല അത് ഗ്രെൻറ്ററിൽ അരച്ചിട്ട് അതിന്റെ വെള്ളമൊക്കെ പോക്കിയ എടുത്തിട്ട് നമ്മള് മീനോ ചിക്കനോ ഒക്കെ സമൂസക്കൊക്കെ മസാല ആക്കൂല്ലേ
ആ
അങ്ങനെ മസാലാക്കിട്ട് അതിൽ വെച്ചിട്ട് നമ്മള് ഉഞ്ഞക്കായി പോലെ എന്നിട്ട് അവിൽ വേവിക്ക എന്നിട്ട് അ എന്നിട്ട് റ്റ് നമ്മള് മീനെല്ലാം പൊരിക്കും പേല മഞ്ഞൾ മുളകും തേച്ചിട്ട് രിക്ക നല്ല ടേസ്റ്റ് ആണ് കുറച്ച് അധ്വാനം ഉണ്ടെങ്കിലും കൂടി റ്റ് നല്ല ടെസ്റ്റാ അങ്ങനെ അട ഉണ്ടാക്കും അതേപോലെ മസാൽപ്പത്തിൽ ഇങ്ങനെ അട്ടിയായിട്ട് ന നാല് ലെയറയിട്ടുള്ള പത്തില്ൽ ആ അങ്ങനെയൊക്കെ വെക്കും
ആ
അ ഭയങ്കര ഇഷ്ട
പറയും ഉണ്ണിയപ്പം അങ്ങനെയുള്ള കാര്യങ്ങള്ൾ അത് ഞാനിപ്പോ ഇപ്പ മെച്ച് എന്താ ഈ കാണിക്ക കുക്കറില് നമ്മുടെ കുക്കറപ്പല്ലേ ഇത്ണ്ടാക്കിട്ട് പരിം കഴിച്ചാൽ മതി ഉണ്ണിയ അപ്പൊ ഒന്നും വേണ്ട
ഇപ്പൊ ഞാൻ ആദ്യൊക്കെ ഉണ്ടാക്കിയ നല്ലവണ് നന്നാവലുണ്ടേന ഇപ്പൊ ഒന്നും ശരിയാന്നില്ല.
ആ ഞൻ നെയ്യപ്പ ഉണ്ടാക്കിട്ട് നല്ല നന്നായി ഇപ്പ നെയ്യപ്പ ഉണ്ടാക്കിയാല് നന്നായി. പരന്നു പോവാ
ആ അതന്നെ ഒരിക്ക ഉണ്ടാക്കി വെക്കണംന്ന് അങ്ങനെ വിചാരിക്ക പക്ഷെ ശരിയാവും പണിയില്ല പക്ഷെ നമുക്ക് അത് ഒരാഴ്ച്ച നന്നായി നമ്മുക്ക് വീണ്ടും ഇണ്ടാക്കാൻ പോതിട്ട് ഇദ് ഇങ്ങനെ അത് കേടു വന്ന കഴിഞ്ഞാലല്ലേ പിന്നെ ആ ഉണ്ടാക്കുന്ന മൂടന പോയി
ആ ആ
അത
ഉം ബിരിയാണിയൊക്കെ വെക്ക ന്ന ബിരിയാണി ഇതുവരെ വെച്ചോകിട്ടില്ല
ബിരിയാണി മന്തി ഫ്രൈ ഡെയ്സ് ന്യൂഡിൽസ് ആ എല്ല ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ടാക്കും
ഓ
എല്ലാം പരീക്ഷിച്ചോക്കും അതേപോലെ ബട്ടർ നാന് ബട്ടർ ചിക്കൻ പിന്നെ മയോണിസ് ചി ചിക്കൻ അങ്ങനെ ശവായ എല്ല എല്ലാം ട്രൈ ചെയ്ത്
ഓ
ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടവ അത് നമ്മൾ സ്ഥിരമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതല്ലട്ടോ വെറൈ യിറ്റി ആയിട്ട് നമ്മക്ക് ഉ അത് ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ട
ആ ഹ
അത്ങ്ങനെ എല്ലാർക്കും ഉണ്ടാക്കടാം തിന്നാൻ അത്ര ഇഷ്ടമല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഭയങ്കര ഇത
വേ അതൊക്കെ തന്നെയാ ജീവി ഇതന്ന് പറയണത് ഇതന്നെയാ വേറെന്താള്ളത്
അത് തന്നെ അമ്മക്ക് ഇതന്നെ ഫുഡ് ഇണ്ട ക്ക പരീക്ഷ
ഫുഡ് ഉണ്ടാക്കാനല്ല വലിയ ടാസ്ക് അതിന്റെ പാ
ആ
അതാണ് ടാസ്ക് ഇപ്പോഴ ഇല്ല ഞാനിപ്പോ കൊച്ചായന് ശേഷം പോയിട്ടില്ല ഇപ്പൊന്നലെ മിനിയാന്നൊക്കെ ഇന്നലെ മിനിയാനൊക്കെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പക്ഷെ കൊച്ചിനെ ഒന്ന് എന്താവാതെ പോണ്ടന്ന് പറഞ്ഞു ഹസ്ബന്ഡ്
ആ എത്ര രണ്ടരവയസാ
രണ്ടര ആവുന്നു രണ്ടും മൂന്നും മാസവും
ആ ആ അതാങ്ങ ഏതോ ഹോസ്പിറ്റല എ ക്കോണ്ടിങ്ങയിട്ടാ ആ ഇപ്പൊ ആൺകുട്ടികള ആൺകുട്ടികളെക്കാ പല പ്രകർതി വങ്ങൂട്ടിയക്ക
ഉം പിടിച്ചാ കിട്ട പ പറയുമ്പോ എന്റെ വീടിറെ അല്ല ഞാന് സ്കൂൾ കോളേജ് സ്കൂളുകള് അങ്ങനെ
ആ ആ
നാലഞ്ചു വർഷമായി ഞൻ കോളേജില് ഉണ്ടായിരുന്നു ഈ എയ്ഡഡ് കോളേജില്ലേ അവര് കുട്ടികള് ഫീസ് അടക്കൂല്ലേ
ആ ആ
പിന്നെ ഒരു സി ബി എസ് ഇ സ്കൂളിലായിരുന്നു ഇപ്പൊ പിന്നെ അവിടുന്ന്
ആന്
എന്താണ് കടയിലൊക്കെ കിട്ടും പക്ഷെ അതിനോട് എനിക്ക് താല്പര്യംല്ല
അതില് ശമ്പളവും കുറയല്ലോ അല്ലെ ശമ്പളവും ഉണ്ടാവില്ലല്ലോ
ഇവിടെ സ്കൂളിലും കോളേജിലും ആവുമ്പോൾ ശമ്പളം കുറയും കടലില് ആകുമ്പോൾ ശമ്പളം കിട്ടുമായിരിക്കും
ഇതാവുമ്പോ നമുക്ക് അവർക്ക് അവധി ആകുമ്പോ നമുക്ക് അവധിയാവുംമ്പോൾ നമുക്ക് അവധിയാവും അവർക്ക് വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് വെക്കേഷനുള്ളള്ള സാലറിയുടെ കൂട്ടി കിട്ടും രണ്ടു മാസം വർക്ക് ഉണ്ടെങ്കിലും
ആ ആ
ആ രണ്ടു മാസത്തത് എക്സ്ട്രാ കിട്ടും
ആ
നമുക്ക് വാങ്ങുന്ന സാലറിന്റെ ഇരട്ടി കിട്ടും
ആ ആ
അങ്ങനെ കിട്ടുമായിരുന്നു അപ്പൊ ഞാൻ ആദ്യം മുതലേ എനിക്ക് താല്പര്യതായിരുന്നു ലീവും പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുല്ല കുട്ടികള് ഫീസ് അടക്കുമ്പോ
ആ ആ
അത് വാങ്ങി വയ്ക്ക അതിന്റെ ലട്ജർ ഉണ്ടാക്കുക അത്രല്ലെ ന്ന വ വണ്ടി വലിയ ഒക്കെ ഓഫീസക്ക് വരും അതാണ് ഒരു പ്രശ്നം ഉള്ളത് ഒരു കൊച്ചി നിന്ന് വീണാ വരെ പേരൻറ്സ് വാളും കൊടിയും പിടിച്ച് വരും
ആ
അതാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെ
ട്ട
അയില്ലണ്ടോരാ ഡോക്ടർ അങ്ങനെ ദൂരെ എങ്ങനാനാണോ സ്കൂൾ അത് അടു
ഇല്ല അടുത്തെ അടുത്ത തന്നെയായിരുന്നു കോളേജ് പോയി ചന്ന് ദൂരായിരുന്നു നമ്മള ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്രണ്ടാ
ആഹ ആഹ...
അപ്പൊ അടുത്ത തന്നെ....
ആഹ് ആ അങ്ങനെ
ഇപ്പ പിന്നെ മോളൊക്കെ ആയിന് യേശു പിന്നെ ഹസ്ബൻറിന് വലിയ താല്പര്യം ഇല്ല വർക്ക്
ഇ ഞാൻ വിളിക്കട്ടാ....